ഹലോ.
കേക്കാമോ?
ഹലോ
ഹലോ ആഹ് കേക്കാമോ?
ഹലോ കേക്കാവോ ആഹ് കേക്കാം കേക്കാ..
ആഹ് കേക്കാം കേക്കാം ആഹ..
ആഹ എന്തെടുക്കയ്രുന്നു..
ഫുഡൊക്കെ കഴിച്ചായിരുന്നോ..
ആഹ് ഫുഡ് കഴിച്ചു ഫുഡ് ഇപ്പം ഇങ്ങട് കഴിച്ചിട്ട് വന്നതെ.. ഹലോ ആഹ.. ഫുഡ് കഴിച്ചിട്ട്.. പ്പ ങ്ങട് വന്നതേ ഉള്ളൂ പിന്നെത് കഴിക്ക്.. ആഹ എന്തായിരുന്നു ഇന്നത്തെ..
ഉം ഒന്നും ഇല്ലന്നക്കന്ന എനിക്ക അറിയുല ഞാൻ നോക്കില്ല..
കയ്ച്ചില്ല ആഹ ഓക്കെ ഓക്കെ ഞാൻ.. ഞാൻപ്പതാ കഴിച്ചിട്ട് വന്നേളൂ ചപ്പാത്തി കഴിച്ചു ഉം.. ആഹ ഞായിപ്പ്.. ആഹ ഇന്ന് ചപ്പാത്തി കഴിച്ചു ഇന്ന് ചപ്പാത്തി മുട്ടക്കറിയും കഴിച്ചു.. കഴിച്ചിട്ട് പ്പെ ഇങ്ങട് വന്നതേ ഉള്ളൂ പിന്നെ ആരൊക്കെയുണ്ട് വീട്ടിൽ..
ഇന്നെന്താ മഴയാ.. ഉണ്ടോ..
ആഹ മഴയുണ്ട് നല്ല മഴയായിരുന്നു ആഹ എന്നാ.. ആഹ നല്ല മഴയായിരുന്നു..
ആഹ ഇപ്പോഴും വൈകുന്നേരം ഒക്കെ നല്ല മഴയും കാറ്റും ഓകെയായിരുന്നു..
ആഹ അതെ അതെ ഇന്ന് നല്ല മഴയാണ്.. മഴയായിട്ട് എങ്ങും പോകൻ പറ്റാതെ ഇവിടെ വീട്ടിൽ തന്നെയ ആയിട്ട് ഇരക്ക്ന്ന്..
ആഹ .. വിട്ടിലിരിക്കാൻ പറ്റൂല ഞൻ ക്ലാസ്സിന് പോണേയാതൊണ്ട്..
ആഹ ആഹ അത് ശരി..
അങ്ങനെ പിന്നെ ആണേലും ചൂട്ന് ഒരു കുറവുംല്ല..
കൊറവില്ല ആഹ..
ഉം പിന്നെ വീട്ടിലിരിക്കുമ്പം എന്തോ ആക്ടിവിറ്റീസ്..
ആഹ വീട്ടിലിപ്പ കുഞ്ഞുള്ളത് കൊണ്ട് എങ്ങും പോകൻ പറ്റത്തില്ല കാരണം കുഞ്ഞിനെ നോക്കി വീട്ടിൽ തന്നെ ഇരിക്കാണ്.. ആഹ പിന്നെ എന്താ.. ആഹ കുഞ്ഞിന് ഒ ഒന്നേമുക്കാൽ വയസ്സായിട്ടേ ഒള്ളൂ.. കുഞ്ഞ കുഞ് ആഹ അത് കാരണം പുറത്ത്ങ്ങും പോകാൻ പറ്റത്തില്ല പിന്നെ ജോലിക്കും.. പോകുന്നില്ല അത് കാരണം ഇവിടെ തന്നെ ഉണ്ട്..
ഉം ഉം ഉം ഉം..
പിന്നെ ഇപ്പം മഴയല്ലേ അത്കൊണ്ട് എന്തെങ്കിലൊക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലൊക്കെ ഒണ്ടാക്കുന്നു കഴ്‌ക്കുന്നു.
അങ്ങെനെയാണല്ലോ മഴയെത് മാത്രം അവർക്കൊരു ഇതുണ്ട് ലൈക് പ്രത്യേകതെരം എന്തെങ്കിലും വിഭവങ്ങൾ അവരുണ്
ഒണ്ടാക്കാന് അത്ന്നെ.
മഴയെത്ത് മാത്രേ അവർക്ക് ഈ ഒര് ആക്റ്റിവിറ്റി വെരു.
ആഹ് ഇവിടെന്നെ അതെ.
ട്ടെ എന്തേലും ഒര്
ക്ക്യാമ്പോ ന്നമ്മളെങ്ങും പൊർത്തോട്ടെങ്ങും പോകുന്നില്ലല്ലോ വീട്ട് തന്നെ ഇരിക്കുവല്ലെ പിന്നെ പ്രേത്യേകി ഒന്ന് പൊർ ത്ത് ന്നമ്മളും പൊർത്തോട്ടൊന്നും പ്രത്യേകിച്ച് വെരുവാ ഒന്നുല്ല ആഹ വീടിന്റെ പൊർത്ത് ത്തർങ്ങാൻ പറ്റാത എന്തെങ്കിലും വീട്ടീ ഇര്ന്ന് അതൊക്കെയല്ലേ ഒള്ളോ ആഹ്.
ഭാഗ്യത്തിന് ആ ചക്കെടെയൊക്കെ ഒര്ഇത് മാറിയോണ്ട് ചക്കകൂട്ടാനെല്ലാം തിന്ന് ഗെതി എന്ന് വെച്ചാ ഗെതികേടിന്റെ മീൻസ് അങ്ങൻത്തൊരു അവസ്ഥ വന്നില്ല ഇല്ലേ മഴേത്ത് ചക്ക ഇഷ്ട്ടാണ് എനിക്ക് മറ്റേ വരിക്ക ചക്കെയാണ് ഇഷ്
ഇഷ്ട്ടാ ആ പിന്നൊത്തിരി ഒര് സീസണാവുമ്പത്തേക്ക് ന്നമ്മൾ കഴ്‌ച്ച്, കഴ്‌ച്ച് കഴ്ച്ച് നമ്മളങ് മട്ക്കുവേം ചെയ്യും.
ആഹ് മട്ക്കും ഇത് ആ ആ ആനെ പിന്നെ ചക്ക മറ്റേ അതിന്റെ ആ അവിയല് പിന്നെ മറ്റേ പുഴുങ്ങിയെടുത്തത് പിന്നെ എന്തോന്ന് കുർക്കി എടുക്കൂലെ എളക്ക്ണത്. പിന്നെ ചക്ക അവിച്ചത് ചക്കക്കുരു അവിച്ചത് ചക്കക്കുരു തോരൻ, ചക്കക്കുരുഒഴിക്കാൻ ചക്ക വറ്റല് അല്ല അങ്ങനെവല്ലോം ഒണ്ടാക്കിരുന്നെങ്കിലും കൊഴപ്പല്ലായിര്ന്നു.
അത് ശെരി പ്പ ഞങ്ങൾക്കിവടെ ഏ ഇപ്പ കപ്പയാ കൂട്തലും. ഉം കപ്പ കപ്പയാണ് ഞങ്ങൾ കൂട്തലും. അതായത്പ്പ ഞങ്ങൾ വെള്ളം കേറുന്നൊസ് ഞങ്ങള് വെള്ളം കേറുന്നൊരുസ് വെള്ളത്തില് അപ്പം നെർച്ച് കപ്പയായിര്ന്നു ഹെ സമയം അതുപോലെ കപ്പ മൊത്തം പറിച് പറിചിട്ട് ഇപ്പത് ഏഹ് അതോണ്ട് ഇഷ്ട്ടത്തിന് കപ്പയുണ്ട്. ഇപ്പൊ ഡെയ്ലി ഞങ്ങക്ക്പ്പ കപ്പ, കപ്പ
ഉം മരിച്ചിലി മ ത്തി മീൻ ചൂരേടെ മീൻ കറിയൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കണം.
കഴിക്കണം ഉം സൂപ്പ്
ഉം
ഇപ്പം ഇതൊക്കെ കഴ്ഞ് കഴിയുമ്പത്തേക്കും ഇതിന്റെയൊക്കെ സീസൺ കഴിഞ് കഴുമ്പത്തേക്കും ഇതൊക്കെ ക് കഴിക്കാൻ മ്മള് പിന്നെ ആഗ്രഹിക്കും നന്നായ്ട്ട്.
സത്യം ജ്ജ് ഒള്ളപ്പം തിന്നാൻ കൊതിവെരൂല. ഇല്ലാത്തപ്പോഴാണ് അതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് അറിയ്ണെ ആഹ്. അതാണ് ഇതിന്റൊരു പ്രത്യേകത ഞങ്ങളുടെ ഫാമിലി ഫുള്ള് മര്ച്ചിനിയുടെ ഫാൻസാണ്.
ഫാൻസാ അ ഞങ്ങളും അതെ. ആഹ് മട്ക്കത്തില്ല കപ്പയെന്ന് വെച്ച നമുക്ക് മട്ക്കത്തില്ല ആഹ്. ഉം ഇനി ഞങ്ങൾക്ക്കൂടുതലും കപ്പയായ്ട്ട് എനിയിപ്പം കൊർ ച്ച് ഏ വർത്തൊക്കെ വെക്കാങ്കി നല്ലെ സു ഇതായിരിക്കും എടെയ്ക്ക് ഇതെല്ലാ സീ സണെല്ലാം കഴിയുമ്പോ വാണന്ന് കഴുകയും ചെയ്യാം കൊർച്ചെടുത്ത് വറ
ആഹ് എന്നാലും ഇവിടെക്ക മാ ഉം ആ ഇവിടെയൊക്കെ മര്ച്ചീനി വാങ്ങിച്ചാ അവര് വറക്കിയൊന്നുല്ല ഇളെക്കി അവിച്ചക്കെ തെരും.
അ ആ ഉം ചക്ക കപ് മീൻകറി കൊഴച്ച് സൂപ്പർ അല്ലെ കഴിക്കാണ് മഴയെ ക്കെവുമ്പത്തേക്കും നല്ലാ ആ നല്ലെ അല്ലിയോ കപ്പ പുഴുങ്ങി. വൈന്നേരവമ്പ കപ്പ പുഴുങ്ങ മോളാകൊണ്ടാക്ക ഒണക്കമീന് പിന്നെ നല്ല കാപ്പിയൊക്കെട്ട് കാപ്പി ആഹ്
ആഹ് അത് തന്നെ
കാപ്പിയാട്ട് കഴി കഴിക്കാനായിട്ട് നല്ല ഈ മഴ സമയത്ത് അതെ അതെ ആഹ് ആഹ്
ആ ആ ആഹ് അടിപൊളി
ഇൻസ്റ്റാഗ്രാം അല്ല ഫേസ്ബുക് ക്കെ ഭയങ്കര ട്രെന്റിങ്ങ ഗെയിംമായിരുന്ന് ഇപ്പല്ലി ഇസ്റ്റഗ്രാം ഭരണം തൊടങ്ങിയത്
അതന്നെ അതന്നെ
കൊണ്ട് വരുന്ന ടൈമില് അപ്പം എന്റെ അച്ഛൻ എനിക്ക് ടച് ഫോണക്ക ഏകദേശം എല്ലാ അച്ഛമ്മാരും വാങ്ങിച്ച ടൈമില് എന്റച്ഛനും വാങ്ങിച്ചു എല്ലാ അച്ഛന്മാര്ന്ന് വെച്ചാ വേറെ ആരെയൊക്കെയോ അച്ഛന്മാര് എന്റെ അച്ഛൻ വാങ്ങിച്ചപ്പൊ മഴ സമയായിരുന്നേ അപ്പൊ ഞങ്ങലെന്ത് ചെയ്ത് ന്നറിയോ ഇത് ചക്കയും മരിചീനിയുങ്കുട ഒത്താവികേറ്റിട്ടാണ് അന്ന് പുഴുങ്ങിയെടുക്കുന്ന ആവി ആവി കേറ്റി പുഴുങ്ങിയടുത്തതിനു ശേഷം ആ മാങ്ങാച്ചാറും ഈ മൊളകിടിച്ചതും പിന്നെ തേങ്ങാ ചമ്മന്തിയുങ്കുടെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതിനെടുത്ത് എപ്പഴും എന്നുണ്ടാക്കിയാലും എടുത്ത് ഫേസ്ബുക്കില് പോസ്റ്റയുവായിരുന്നു
അന്ന് ഫേസ്ബുക്കാണ് ഹീറോ അപ്പൊ പിന്നെ എപ്പഴും ഏ
കേക്ണ് ഉണ്ടോ ഹലോ ആ ഓഹ്
പിന്നെന്താ പിന്നെ വേറെ വിഷയം എന്തൊക്കെണ്ട്
വേറെന്താ എല്ലാം നല്ല വിശേഷം അതില്കൂടാ ചെറുതായിട്ട് പനിയൊക്കെ പിടിച്ച് അങ്ങനെ ആ ആ റൈഞ്ജ്ഷ്യു ഉണ്ടോ
ഹലോ ഹലോ ഹലോ കേക്കാമോ ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ
ആ കേക്കാമോ ഹലോ ഹലോ ഹലോ റേഞ്ച് ഇഷ്യൂ ഉണ്ടോ ഏച്ചി അവിടെ ഹലോ
ഹലോ
ആഹ് ഹലോ കേക്കാമോ ഓ റേയ്ഞ്ച് ഇഷ്യ ഉണ്ടോ
ആഹ് ഉണ്ടന്ന് തോന്നുന്നു കൊറെ സമയായി ആഹ് പിന്നെന്താ ആഹ് ഇപ്പൊ ആഹ്
ആഹ്
ആഹ്
കുഴപ്പല്ല
ആഹ് എനിക്കുഉണ്ടായിരുന്നു എനിക്കു ഉണ്ടായിരുന്നു
ആണല്ലേ ആഹ് ഇവിടെ വൈഫയ് ഉള്ളതോണ്ട് വലിയ കൊഴപ്പല്ല
കൊഴപ്പില്ല മഴയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ഉം വായിക്കുന്നത് കൊറവാ ആഹ് ആഹ്
വായിക്കാറില്ല
ഉം ഞാൻ ബുക്ക്സക്കെ വായിക്കുന്നത് കുറവാ ഉം തച്ചൊക്കെ വിട്ടിരിക്കാ അത് മുന്നേ കുഞ്ഞ് ഇപ്പം കുടുംബിനി ആയത് പിന്നെ ഒന്നിനകത്തോട്ടും അങ്ങോട്ട് ഇടപെടാൻ പറ്റുന്നില്ല കുഞ്ഞുള്ളതൊണ്ട് കുഞ്ഞിന്റെ കാര്യം ശ്രദ്ധിക്കുന്ന കൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനേ പറ്റില്ല ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു ഇപ്പൊ പിന്നെ ആഹ് പിന്നെ കുഞ്ഞായി കഴിഞ്ഞപ്പോ ഇപ്പോൾ പോകുന്നില്ല പിന്നെ ഇപ്പം സൺഡേ തന്നെ ഹസ്ബൻഡ് ജോലിക്ക് പോന്നത കൊണ്ട് എല്ലാ ബാക്കിയുള്ള ദിവസം കുഞ്ഞിനെ ആരേ ഏപ്പിച്ചിട്ട് പോകാൻ പറ്റില്ല ഞങ്ങളടെ വീട്ടിൽ ആരും ഉണ്ട് ഇല്ല ഞാൻ ഹസ്ബന്റും അനിയനും കുഞ്ഞഒള്ളു വേറെ ആരും ഇല്ലാത്തുകൊണ്ട് പിന്നെ ഞാന് സൺഡേ ഞായറാഴ്ച ദിവസം മാത്രം ഞമ്മൾ തൈര് ഓടിക്കാൻ പോകുന്നുണ്ട് ഞാന് ഇപ്പം തയ്ച്ച് ഒരു സെറ്റായി പകുതി വന്നിരിക്കുവാണ് ടോപ്പും പാൻറും ഒക്കെ തയ് ആഹ് പകുതി വരെ ആയിട്ടുണ്ട് ബാക്കിയും കൂടി പഠിക്കണം അങ്ങനെ ഇരിക്കുന്നു ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും നമുക്ക് ഗ്യാപ്പ് കിട്ടാറില്ല സമയം കിട്ടാറില്ല
ഞപ്പട്ടില്ല ആഹ് ആഹ് നിക്കുവായിരുന്നോ അപ്പം പഠിച്ചിട്ടുണ്ടായിരുന്നോ ഓ ഹലോ പഠിച്ചി പടിച്ചിട്ടുണ്ടായിരുന്നാ എന്ന് വെച്ചാ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ടായിരുന്നോന്ന്?
പഠിച്ചിട്ടുണ്ടോന്നോ?
ആഹ് ഡ്രസ്സ് ഒക്കെ ഡിസൈൻ ചെയ്യ്ണത് പഠിച്ചിട്ടുണ്ടായിരുന്നോന്ന്?
ആഹ് ഞാന് കോഴ്സ് ചെയ്തിട്ടായിരുന്നു അഹ്.
ആഹ് ആ അലോ. അലോ.
ഹലോ. ഹലോ ഉം ആഹ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഉം കേട്ടോ
ഉം പത്തി ഇരുവത് ഉം.
അപ്പൊന്നാ ശെരി എന്നാ.